ഹലോ?
ഹലോ?
ആഹ് ഹലോ എന്തുണ്ട് വിശേഷം.
ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ പറഞ്ഞോ കേക്കുന്നുണ്ട്
കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ
ആഹ്
ആഹ് എന്തുണ്ട് വിശേഷം
ആഹ് സുഖണോ
ആഹ് സുഖാണ്
ആഹ് ആഹ് ഇനിയിപ്പോ ഓണൊക്കെല്ലേ വരാൻ പോവുന്നത്
ഓ ഓണം നമ്മുക്ക് എന്തര് ഓണക്കെ ആശ് പത്രി പോകുന്നവർക്ക് ഓണംന്നുല്ല ആഹ്
നമ്മടെ ഓ കേരളീയർടെ ദേശീയോത്സവം അല്ലേ ഓണം
ആഹ് ദേശീയോത്സവം ഓണംക്കെ എന്നാലും നമ്മുക്കാണെങ്കിലേ സമയം കിട്ടുന്നില്ല ഒന്ന് വീട് ചെത്തി വൃത്തിയാക്കാനോ അല്ലെങ്കി നമുക്കൊന്ന് നിന്നൊന്ന് വൃത്തിയാക്കാൻ ഒന്നിനും സമയം കിട്ടത്തില്ല
ആഹ് ആഹ്
ആഹ് ആഹ്
ഓണത്തിന്റെ പ്രത്യേകതയൊക്കെ അറിയാവോ?
ഓ പ്രത്യേകിച്ചൊന്നും ഇല്ല
ഏ
അല്ല പ്രത്യേകിച്ച്
ഓണോന്ന് പറയുന്നത് കേരളത്തിലെ ദേശീ യ ഉത്സവമാണ്. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസ ആ
ആ അ ഉം എല്ലാം കാപ്പിയൊക്കെ കഴിഞ്ഞോ?
ആ കാപ്പി കാപ്പിയൊക്കെ കഴിഞ്ഞില്ല തുടങ്ങിയിട്ടേ ഉള്ളു
ആണാ എന്ത് രാവിലെ കാപ്പിക്ക്?
കാപ്പിക്ക്? ഉം കാപ്പി ഉണ്ടാക്കിയില്ല ഉണ്ടാക്കാൻ പോവുന്നേ ഉള്ളൂ ദോശ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്.
ആണോ? ഞാനാണെങ്കി രാവിലെ ചപ്പാത്തി ഇവിടെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ചപ്പാത്തി. നമ്മള് പിന്നെ ചപ്പാത്തി മേടിച്ച് പിന്നെ സോയാബീനും കറി വെച്ചിട്ടാ വന്നത്.
ആ ആ ആ ആ
പുള്ളാരോ?
ഞാൻ ഞാനിപ്പോ ഒരു ഒരു സെ ഒരു സെക്കൻഡ് ഞാൻ ഇപ്പോ അങ്ങോട്ട് വിളിക്കാം.
ആ ഓക്കെ ഓക്കെ.